ഹലോ ആ എന്ത പണി ഫുഡൊക്കെ കഴിച്ചോ?
ഇല്ലാ ഫുഡ് കഴിച്ചില്ല ഇന്ന് ഫുഡ് ഇന്ന് രാവിലെ ഒരു മുഡ്യാൾച്ചിന്റെറച്ചി കിട്ടിര്ന്നെ
ആഹ് ആഹ്
അപ്പൊ അത് രാവിലെതന്നെ വേഗം കറിവെച്ചു പിന്നെ പത്തിരിണ്ടാക്കി. അയില് പിന്നെ കൊറെ കൊറച്ച് ജോലികള്ണ്ടായിനി അപ്പപിന്നെ ഉച്ചക്ക് ഇ ഉം ആ അതൊക്കെട്ത്ത് പിന്നെ നെയ്ച്ചോറ്ണ്ടാക്ക വിചാര്ച്ച് അതാവുമ്പോ കൊറച്ച് എളു
പെട്ടെന്ന് ആ പെട്ടെന്ന്ണ്ടാക്ക
ആഹ് അങ്ങനെ അത് അത് ഹ്. ഫുഡെല്ലാരും കഴിച്ചപ്പളെ കഴിഞ്ഞപ്പ മക്കക്ക് ഒരു കൊടുക്കാന്ള്ള ഒരു തുള്ളി ആ കൊറ ച്ചെ ബാക്കിണ്ടായിരുന്നൊള്ളൂ ഉം പിന്നിം അപ്പോ അതോണ്ട് ഫുഡ് ഇനി രാത്രിക്കോക്കെ ഒന്നുല്ല. പ്പ ഞാനിക്കാക്ക് വിൾച്ചാണ്ട് ചോയ്ച്ച് ഇങ്ങക്ക് ഫുഡ് ന്നെയ്ച്ചോറെന്നെ ഇണ്ടാക്കാന്നോയ്ച്ചപ്പം പർഞ്ഞു. ഇഞ്ഞിപ്പോന്നു ണ്ടാക്കണ്ട ചപ്പാത്തി ഹാഫ് കുക്ക്ട് വാങ്ങാന്ന് പറഞ്ഞു
ആഹ് ആഹ് അഹ് ശെരിയാണ് ന്നാ ന്നമ്മുക്കും കൊറച്ച് പണി കൊറഞ്ഞത് കിട്ടും
ഉം അതെ അതോണ്ട് അൻ അനക്കൊക്കോന്ന് വിളിക്കാനായി
ഇതെന്ന് പറഞ്ഞാൽ അട്ക്ക്ളെല് ഒതുങ്ങിക്കൂടുന്നതാണല്ലോ എല്ലാ സ്ത്രീകളുടെതല്ല ഏകദേശ് തും എങ്ങനെ പോയലും വീട്ടമ്മമാരുടേത് അങ്ങൻ തന്നെയാണ് ജോലി കഴിഞ്ഞാ സമയണ്ടാവില്ലല്ലോ.
ഉം. പിന്നെ അർണാല് ചെല സമയത്ത് ഉം ഓരോര്ത്തര് ചെലോര് എന്തായാലും പ്രശ് ണല്ല്യ അയ് പണി ഇട്ക്കാൻ മടില്ലാ അങ്ങൻ ത്ത ആളുകള്ണ്ടാവും അങ്ങൻത്തോര് അങ്ങൻ ആഹ് ബുദ്ധിമുട്ടില്ലന്ന്ള്ളെയ്. പഷെ ഞമക്ക് അറിമ്പോ ഒര് വെള്ളം ഊറ്റി കെടന്നാ വേം ഞമക്കൊര് ബുദ്ധിമുട്ടാ.
ആഹ് ആഹ് അതെ അന്ന് വൃത്തിയാക്കിട്ട് ആഹ് സന്തോഷ് റ്റവും സമാധാനാണ് മറ്റേ ന്നമ്മളെ മനസ്സില് മുഴുവത്. ആഹ് ഒര് ടെൻഷനാ അതവ്ടെണ്ടല്ലോ അഹ് ന്നന്നാക്കിട്ടില്ലല്ലോ നന്നാക്കിയിട്ടില്ലല്ലോ ന്ന്ള്ളോര് ചിന്ത വെരും.
അതെ അതെ ഇപ്പോം ഞമ്മള ഇപ്പ ഞമ്മക്ക് എന്തെലും അങ്ങനെ അസുഖങ്ങ ങ്ങെനെ ഊരവേദന അങ്ങനെക് ക്കെന്തെങ്ക്ലും വേദന പറയ്മ്പേയ് അസ്ബെന്റെമാര് പറിം എന്തിനാ ഇങ്ങനെ ഇട്ക്ക്ണെ ഈ ഔടെ കെടന്നോ അ അവര് പറിം അ ഫ്രീബെടെങ്ങനെ ങ്ങെനെര്ന്നാലും കൊയപ്പല്ല ന്നി റസ്റ്റ്‌ട്ത്തോന്ന്ള്ള ആഹ് ഒരുമെയിൻഡ് ഷെ അംക്ക് എഹ് റെസ് ജ്ജ്ട്ക്ക്ണി ആ വേദനെക്കാളും വല്ല്യേ വേദനെ
അതെ നമ്ക്ക് മനസ്സ്ന്നട് പോയി ക്ട്ടൂല അത് കഴ്ഞ്ഞ് കടക്കണ്തും അത് എടുക്കാതെ കടക്കുന്നതും രണ്ടും രല്ലാ മാറ്റ ണ്ടാവും
നല്ല മാറ്റണ് നമ്ക്ക് അ ഒരു സുഖ ണ്ടാവൂല്ല കെട്ക്കാൻ ആ കെട്ത്തത്തിനേ ഒരു സുഖ ണ്ടാവൂല്ല.
ഞാന് ചെല ദിവസം സാപ്പും വെള്ളം തീർന്നിട്ടുണ്ടെങ്കില് ഇൻക്ക് രാ വിലെ തിര്മ്പണം പിന്നെ അലക്കാലത് ഒരു ഒര് പതിനൊന്ന് മണിക്ക് ശേഷായ പിന്നെ ഇൻക്ക് അലക്കാൻ ക തോന്നൂല ഇൻക്ക് രാവിലെ അത് കഴിക്കണം അപ്പൊ ഈ സാപ്പ് വളം തീർന്ന്ട്ട്ണ്ടെങ്കിൽ പിന്നെ കിട്ടാൻ ടൈം പിടി അപ്പൊ ഞാനന്ന് അത് അലക്കിയിട്ടില്ലെങ്കില്
ഉം
പിറ്റേന്നത് അലക്കോളം മനസ്സില് അത് അവ്ടെണ്ടല്ലോ അത് അവ്ടെണ്ടല്ലോ ആഹ് ഒര് ചിന്തെണ്ടാവൊള്ളു
ആഹ് ന്നമുക്ക് അങ്ങനെ അഹ് അങ്ങനെ അങ്ങനെ അങ്ങനോര് ഒര് അമ്മളോരു അമ്മളെ ജോലിയിലോര് പങ്ച്വലിറ്റി ന്നമ്മൾ കണ്ടെത്ത്മ്പോ ന്നമക്കത് ഇങ്ങനെ കയ്യയ്ഞ ഞമുക്കൊരു ബുദ്ധിമുട്ടാ
അതെ
ഭയങ്കര ബുദ്ധിമുട്ടാണ് പിന്നെ എന്താ പറയ ഞാൻ ചോയ്ക്കണംന്ന് വിചാര്ചീന്ന് ഈ മെൻസറൽ കപ്പ്ല്ലേ കിട്ടിയ്ര്ന്നോ ഇങ്ങക്ക് അയൽക്കൂട്ടത്ത്ന്ന്
ഇല്ലാ അത്പ്പൊ ഞാന് പർ ട്ട് ന്നില്ലത് ആശാവർക്കർമാരാണ് കൊട്ക്ക്ന്നെ തോന്ന്ണ്ലെ ഏഹ് കിട്ട്യോ
ആഹ് അതല്ല അത് മറ്റേ കോഴി കൂട് അങ്ങനെ എന്തൊക്കോ ഇണ്ടായിര്ന്നു മൻസ് സ്വറൽ കപ്പ് അങ്ങനെ ഓരോ ഫോമുകൾ ഇണ്ടല്ലോ കാലി വളർത്തൽ അങ്ങനെ ഓരോ ഫോമുകൾണ്ടാവും പാഞ്ചയത് ന്ന് വെര്നത് ആഹ് അതിൽ ആഹ് അതില്ണ്ടായ്ര്ന്നു അപ്പൊ ഞാനും ന്റെ മൂത്തച്ഛിക്കും ന്നാത്തൂനും എല്ലാര്ക്കും എഴ്തി കൊട്ത്തിര്ന്നു ഞാന് അപ്പൊ ഇം
ച്ച്ട്ട് ഇണ്ടായ്ര്ന്നില മുഴുവനായ് ട്ട് ഇനി എഴ്തി കൊട്ത്താ കിട്ടലു ഇണ്ടാവൂലല്ലോ.
അ അയ് അ അയ്ന് ഫോമ് വരണ്ടേ അയ്ന് ഇനി ഫോമ് ആ ഒര് ടൈമ് വരണ്ടേ ആഹ് ഫോമൊക്കെ എഹ് കൊട് വിതരണം ചെയ്യണ ഒരു ടൈം ഉണ്ടാവും അപ്പൊ ഇനി കൊടുത്താ മതി. കാരണം അയിന്റെ മുന്നേ അയൽക്കൂട്ട ത്ത്ന്ന് റേഷൻ കാഡ് അങ്ങനെ ന്നൊക്കെ പർഞ്ഞാണ്ട് ഒന്ന് ഇണ്ടായിന്നു. റേഷൻ കാർഡില് റേഷൻ കാർഡ് ആധാർ നമ്പറൊക്കെ കൊടുത്താണ്ട് അയൽക്കൂട്ടത്ത്ന്ന് എ എന്തോ ഇരുപത് രൂപെ അങ്ങനെ എന്തോ കൊടുത്താണ്ട് അങ്ങനെ കിട്ട്ന്ന്ണ്ടായിര്ന്ന്. പക്ഷെ ഇതിപ്പം എല്ലാ വീടുകളിലും നമ്മള് പഞ്ചായത്തിന്റെ വക. അങ്ങനെ
ആഹ് ആഹ്. ഇജ്ജ് ഉപയോഗിച്ച് നോക്കിയോ? അതായത് ഉപയോഗിച്ചാ പർഞാ എനിക്കിപ്പോ അതിന്റെ ടൈമല്ലാ ഇൻക്കറിയാ. പക്ഷെ ഒന്ന് ജ ജെസ്റ്റ് ഒന്ന് ഉപയോഗിച്ച് നോക്കിയിട്ടുണ്ടായിന്നോ.
അങ്ങനെ നോക്കാൻ പറ്റില്ലാന്ന് പറ് ണെ കേട്ടു ഇപ്പം. ഞാൻ അത് അത് വാങ്ങി തറവാട്ട്ല് കൊണ്ടുവന്ന് വെച്ചിട്ടൊള്ളൂ. അപ്പം ഉമ്മ പറഞ്ഞു, ഇബടെ കിട്ടീന് ന്ന് പറഞ്ഞു അപ്പം
അഹ് ശ്
ഞാനത് വാങ്ങി കൊണ്ടോന്നില്ല. നമുക്കേ മെൻ സസിന്റെ സമയത്ത് മാത്രേ അത് അത് നമുക്ക് ഇൻസർട്ട് ചെയ്യാൻ പറ്റൊള്ളു. കാരണം വികസനക്ക്ണെ സമയം വാണം.
ആഹ് അതെ. അതെല്ലാം ആഹ് നമുക്കിപ്പോ പേഡ് ഉപയോഗിക്ക്ന്നേ ക്കാളും എത്രയോ നല്ലതാണ് ല്ലേ മെൻസ്റൽ കപ് പ് ഉപയോഗിക്ണത്. ഉപയോഗിച്ചോരൊക്കെ അങ്ങനെ പറയുന്നത് പിന്നൊരു തിരിച്ചു പോക്ക്ണ്ടാവില്ലാന്നൊക്കെ
അതെ അതെ. പിന്നെ
പർഞ്ഞോ
അതല്ല ഞാൻ പെട്ടെന്നെ മോള് ഇങ്ങനെ ഒര് കുസൃതി കാണ്ച്ച്. ഞാന് എന്താ പറയാ മെൻസ്ട്രൽ കപ്പ് ആലോയിച്ചപ്പളെ ഈ പേഡാവുമ്പ നമു ഒരുറ്റ് ഒരുറ്റ് ബ്ലഡ് വന്നാ തന്നെ നമുക്കത് ആകെ ഇങ്ങട്ട് പെട്ടെന്ന് സ്പ്രെഡായിട്ട് നമ്മള് വിചാര്ച്ചു ഇത്രയും ഓവർ ഫ്ലോയിഡ് ആണല്ലോന്ന് വിചാര്ച്ചും. പക്ഷെ ആ ആഹ് ബുദ്ധിമുട്ടു ആണ് പക്ഷെ അത് പിന്നെ അവടെ റാഷസും കാര്യങ്ങളും ഒര് ചൊറ് ച്ചിലും നമുക്കത് ഒരു ബുദ്ധിമുട്ട് ആഹ് പിന്നെ ഇപ്പ നമക്കിപ്പൊ ഒരു മെൻസസ് ആവ്ണൊരു ഡേറ്റില് നമുക്ക് മൻസസായിട്ടില്ല. പക്ഷെ നമ്മള് നമുക്ക് എവിടക്കെങ്കിലും ഒരു ട്രാവൽ ചെയ്യണം ന്നുള്ളൊര് ത് അങ്ങനൊര്ത് വരാ സിറ്റുവേഷൻ വരാ.
വെച്ചിട്ട് പോവും. അത് പിന്നെ വെറുതെ വേസ്റ്റ് ആവുന്ന രീതിയിലോട്ടെത്തും ചെയ്യൊല്ലോ.
ത്തും ചെയ്ത് അപ്പൊ ആ ആ ഒരു സമയത്തൊക്കെ ഞാൻ വിചാരിക്കാ. അതേപോലെ ഇപ്പൊ നമ്മള് കുളത്തിലൊക്കെണ്ടല്ലോ നമ്മള് നു നമ്മള് ചെല സമയത്ത് ഇങ്ങനെ മൻസസ് ആവ്ണ സമയത്ത് കുളത്തില് പോവൂല്ല. ആഹ് പക്ഷേ ഇതാവുമ്പോ എനിക്ക് തോന്ന്ണു അതൊന്നും ഒരു ബുദ്ധിമുട്ടില്ല. ഫസ്റ്റില് ഒരു ഫസ് ആഹ് ഫസ്റ്റില് ഒരു ഇതില് നമുക്ക് ഇൻസെർട്ട് ചെയ്യണെ സമയ ത്ത് നമുക്കൊരു ഒരു ഫസ്റ്റിലാ ഒര് ഇത്ണ്ടാവും. ഉം കാരണം,
അത് ഇങ്ങനെ പറയുന്ന ഞാൻ കേട്ടിട്ട്ണ്ട്. പീരീഡ്സിന്റെ ഒരു വൺ ഡേ മുന്നേ അത് വെച്ചിട്ടൊന്ന് ഒന്ന് റെഡിയായാ പിറ്റേ ദിവസം അത് ബുദ്ധിമുട്ടുണ്ടാവുല്ലാന്ന് പർഞ്. കാരണം ഫസ്
ആഹ് അങ്ങനെ ഒരു ഒരു ഒരു ദിവസേ അതിൻ്റെ ബുദ്ധിമുട്ട് വരോള്ളൂ. അപ്പൊ ഇൻക്കിനി അത് യൂസ് ചെയ്യണം ന്ന്ണ്ട് കാരണം എന്താച്ചാല് ഞം ഏഹ് മക് ഓപ്പറേഷൻ കഴിഞ്ഞാ നമക്ക്, ഫസ്റ്റില് കുറച്ചു ദിവസം നമുക്ക് വലിയ ബ്ലീഡിംഗ്സും കാര്യങ്ങളൊന്നും ഉണ്ടാവില്ല.
ആഹ് ആഹ് അപ്പോ അങ്ങനെ ഡെലിവറി കഴിഞ്ഞിട്ട്ത് യൂസ് ചെയ്യാൻ പറ്റോ?
അറീല്ല. ആദ്യൊക്കെ നമക്ക് പേഡ്സെന്നേണ്. അപ്പൊ ഞാൻ വിചാരിച്ച് ഇനി കൊറച്ച് കഴിഞ്ഞിട്ട് നമുക്കത് ചെയ്ത് നോക്കാം. പ പക്ഷെ പറയാൻ പറ്റില്ല. കാരണം ഇപ്പോ ഗ ഗർ ഈ ഓപ്പറേഷൻ ഗർഭപാത്രം അങ്ങനത്തൊക്കെ ഒരു നമുക്ക് വികസിക്കുവല്ലോ നമ്മള് പിരീഡ്സ് ആവുമ്പോല്ലള്ള ഒരു സംഭവമല്ല ഡോക്ടറോട് ചോദിച്ചിട്ട് ഞാനത്. ഹലോ?
അതെ ഡോക്ടർ ഡോക്ടർ അടുത്ത് ചോദിച്ചിട്ട് മാത്രേ അങ്ങനെ ചെയ്യാനും പറ്റുള്ളൂ കാരണം പ്രസവത്തിന്റെ ടൈം ആയതൊണ്ട്.
ആ അമായായ നിർദ്ദേശത്തിന് അനുസരിച്ച് ചെയ്യാന്ന് വിചാരിച്ചു. ആഹ അപ്പം അങ്ങനെയൊക്കെയാണ്. പിന്നെ പിന്നെ എന്താപ്പ ഞാൻ വിചാരിച്ചിരുന്നേ അല്ലാ അതി ഇങ്ങനെ കി എപ്പം ഒരു സന്തോഷം ചെയ്തല്ലോ അതിന് കാരണം നമ്മൾ എത്ര എമൗണ്ട് കൊടുക്കണം. നല്ല നല്ലൊരു നല്ലരു ഉ അപ്പം ഇതാവുമ്പോ നല്ല സുഖാണ്.
അത് സിലിക്കോൺ ആണോ ഇയ് നോക്കീന്യാ സാധനേതാന്ന്?
സാധനം ഞാൻ കണ്ടില്ല ഞാനിങ്ങനെ ഉമ്മ വിളിച്ചപ്പം ഇങ്ങനെ പറഞ്ഞു ഇവടെ കിട്ടീട്ട്ണ്ട്. അടു ത്ത്ള്ള താത്ത കൊണ്ടുവന്നിട്ടുണ്ട് എല്ലാര്തും
എന്ന് പർഞ്ഞു അത്ര മാത്രെ അറിഞ്ഞിട്ടുള്ളൂ അതിപ്പം കോയി ആയാലും ഒക്കെ പഞ്ചായ ത്ത്ന്ന് അങ്ങനെ കിട്ട്ണോണ്ട് ഭയങ്കര ഇതാണ് ട്ടോ കോയ്കള് അഞ്ച് കോയ്കള് ഓരോ ഇതിന് ഇതാ അഞ്ച് കോയ്കള വെച്ച് കിട്ടല്ണ്ട് ആഹ അപ്പം ഇന്റെ കാർഡില് ഇന്റെ റേഷൻ കാർഡ് ഇന്റെ ആധാർ കാർഡ് അങ്ങനെ വെച്ച് വരുമ്പം നമുക്ക് ഒരു അങ്ങനെ അഞ്ചെണ്ണം ആഹ.
തെ ആഹ അയ്
ആഹ അത്കും പ്പൊ എന്റെ പേരില്, അവടെ മുത്തച്ചിയുടെ പേരില്, പിന്നെ അവളുടെ പേരില്, ഉമ്മാന്റെ പേരില്, അങ്ങനെ മൂന്ന് കോ പതിനഞ്ച് കോഴികളിം അവരന്നൊണ് ഇട്ത്തത്. അൻപത് രൂപ വെച്ച് അല്ല അവര് അവര് വരും അപ്പോ അൻപത് രൂപ തരാൻ പറയും. ആഹ അമ്മളെ ആധാർ കാർഡും കാഡൊക്കെ കൊടുക്കും ന്നട്ട് അവരവടെ വളർ ത്തും അപ്പം ഞാൻ ഇങ്ങനെ വിചാരിക്കും ചെല സ ആഹ പക്ഷെ ഞാൻ ചെലസമയത്ത് വിചാരിച്ചും ഇപ്പം രണ്ട് പ്രാവശ്യം അങ്ങനെ ചെയ്തു. അപ്പം ഞാൻ ഇങ്ങനെ വിചാ വിചരിക്കും ആഹ അങ്ങനെയല്ല അവര് കിട്ടി ഇവടെ കൊണ്ടന്ന് ട്ട്ണ്ട്ട്ടോന്ന് പറയും. അപ്പം അവടെ കൊണ്ടന്ന് അവര് തീറ്റ കൊടുക്കലും തൊടങ്ങീണ്ടാവും കൊറച്ചീസം കയ്ഞ്ഞിട്ടായിരിക്കും പറയാ. പിന്നെ ഞാൻ വിചാരിയ്ക്കും എന്താ പറയാ ഇൻക്ക് ഈ കോയിനെ വേണെന്നില്ല. പക്ഷെ ഈ അയ്പത് രൂപ ഇട്ക്കാൻ പറ്റാത്തൊരവസ്ഥ എന്ന് പറയ്ണ ത് ആഹ എളച്ചനൊക്കെ വരുമ്പം ആഹ അഹ കാരണം അയ്പത് രൂപക്ക് എന്തായാലും അത് അത്രയും ലാഭകരാണ്. ആഹ അപ്പം അവര് അൻപത് രൂപക്ക് കിട്ട ഞാൻ പറഞ്ഞ് ഒരീസ ഇൻ്റെല്ലടാ അപ്പം ഹസ്ബന്ഡ് കൊടുത്ത് തരില്ല ആഹ ഓൻ പറഞ്ഞു അല്ല ആള് പറഞ്ഞു എന്താ പറയാ ഇൻ്റേല്ല അയ്പത് ന്ന് പറഞ്ഞു. അപ്പം ഇവന് ഇത് കാത്തിരിക്ക ഓൻ ജോലിയുള്ള ഒരാളാ. അയ്പത്
അഹ അപ്പം അവൻക്ക് ആഹ അൻപത് രൂപ അവുടെ വെച്ചിട്ട് അതും കൊണ്ട് സാധനം വാങ്ങാല്ലോ. ല്ലൊ അവർക്ക് ആവശ്യത്തിനല്ലേ?
അപ്പം ഞാന് ഇഞ്ഞ് അപ്പം ഞാനിഞ്ഞ് വിചാരിച്ചേ അത് ഓരോരുത്തരെ അവ ഞാനിങ്ങനെ ആലോയ്ക്ക ഓരോ ആളുകളും ഓരോ വി ത്യാ ഓരോ ആളുകളും ഓരോ രീതിയിലാണ് ഉം പക്ഷെ നമ്മളെപ്പളും എന്താ വിചാരിച്ച ഞമ്മള് ഒരാളോട് ഇങ്ങനെ വാങ്ങ നമക്കെന്നെ ഒരാളോട് പോയി ചോയ്ക്യാൻ തന്നെ ഒര് ഒര് മടിയായിരിക്കും ല്ലെ നമ്മളെപ്പളും നമ്മള് മറ്റുള്ളവരോട് കൈ നീട്ടാതെ അഹ് ഒരു മൈൻഡില്
ത്തേക്കണേ നല്ലൊരു മൈൻഡ് വരുംലെ
അപ്പം ഇനി ഇനി അടുത്ത പ്രാവശ്യം ചി കോയിക്ക് വന്നാല് ഞാൻ പറയും അൻപത് രൂപ ഇൻ്റെലില്ല അനക്ക് ഇട്ക്കാൻ കയ്യൊങ്ക്യോ ആധാർ കാഡ് തരൊള്ളൂന്ന് പറയാന്ന് വിചാരി
അത് നമ്മുടെ കാര്യങ്ങള് നമ്മള് ഒറ്റ ഒ റ്റടിക്കാന്ന് പറഞ്ഞ പിന്നെ പിന്നെ പിന്നെ ഇങ്ങനെ വരില്ലല്ലോ അത അങ്ങനെയൊന്നുണ്ട് നമ്മൾ സംസാരിക്കണ്ടോടുത്ത് നമ്മൾ സംസാരിച്ചാ നമുക്ക് ആ വെലണ്ടാവും അല്ലെങ്കി ഞമ്മളെ തലേ കേറി ചവുട്ടും അയെന്നെ നെരങ്ങും
ആഹ് ഇപ്പത്തെ കാലത്ത്ല് ഞമ്മള് നമ്മളെ സംസ് നമ്മള് നമ്മളെ സ്റ്റാൻഡിങ്ങ് നമ്മള് തൊറന്ന് പറയെന്നെ വേണം അത് ഞമ്മളെപ്പയും അവറ് അവര് എന്ത് വിചാരിക്കുംന്ന് വിചാരിച്ചു നിന്നാല് അത് ഞമ്മക്കങ്ങനെ നിക്കാനേ കഴിയുള്ളൂ പ്പ പിന്നെ ഒരു മാറ്റം അത് അവറ് ഓൽക്ക് ആക്സെപ്റ്റ് ചെയ്യാനും പറ്റൂല അത് അമ്മള
ആഹ് നമ്മളെന്ത പറയുമ്പോത്തിനു ഓളങ്ങനെ ആയി ഓക് കുറച്ച് ഗമയ ആ രീതിയിലാണല്ലോ വരക നമുക്ക് എന്തെങ്കിലും നമ്മളെന്തെങ്കിലും ഒന്ന് തിരിച്ചു പറഞ്ഞാലോ പക്ഷെ അതിനിരട്ടി അവരിങ്ങോട്ട് പറഞ്ഞിട്ടാരിക്കും നമ്മള് സഹി കെട്ടിട്ട് തിരിച്ച് പറയുന്നത് അപ്പൊ പിന്നെ പറഞ്ഞു ഓർക്കായി കുറ്റം ഇത് നമ്മൾ ചെയ്ത നന്മകൾ അല്ലെങ്കിലും ആരും കാണൂലല്ലോ നന്മകളോ നമ്മൾ ചെയ്ത കാര്യങ്ങളോ കണ്ടിട്ട് ആരെങ്കിലും നല്ലത് പറയോ
അതെ അതെ അപ്പ നമ്മള് ആഹ് നമ്മള് വിചാ നമ്മള് നമ്മ സ്റ്റാൻഡ് നമ്മള ഒരാള് ആഹ് നമ്മള് മോശമാക്കുന്ന രീതിയിലല്ലേ നമുക്കൊരു നമ്മുടെ മനസാക്ഷിക്ക് തോന്നുന്ന ഒരു ശരി ഉണ്ടല്ലോ ആ ശരിൽ നമ്മള് നമ്മളെ തീരുമാനം തുറന്നു പറയാ നമ്മള ഒരിക്കലും തെറ്റായിട്ട് തീരുമാനം പറയാനല്ലല്ലോ
അതേ
ഉം
ശരി എന്നാ ശെരിട്ടോ ഞാൻ വിളിച്ചണ്ട്
ഓക്കെ